ഹലാ ആ കേൾക്കനൊണ്ട്.
ആഹ് ആഹ്. പിന്നെ രാവിലെത്തെ ഭക്ഷണം കഴിഞ്ഞാ?
മേടിച്ചു. ആ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചോറ് വെയ്ക്കാപ്പോണ് കറിയായി.
ആഹ് ആഹ് ആഹ്.
അവിടെയോ?
ഇവടെ രാവിലത്തെ കഴിഞ്ഞ് ഇപ്പോ ഉച്ചക്കത്തെ കറി രാവിലെ തന്നെ വെച്ച് ഞാൻ. ഒരായിപ്പ രാവിലെ ഒരു സ്ഥലവെരെ പോകേണ്ടി വന്നേ കൊച്ചിന്റെ ആധാറ് റെഡിയാക്കാൻ വേണ്ടി പോയിട്ടിപ്പന്ന് കേറിയെ ഉള്ളൂ. പിന്നെ ഞങ്ങടെ അവടെ ഉത്സവം തൊടങ്ങണനേ
ഉ ഉം അമ്പലത്തില് ഉം
ഉത്സവവാണ്
ഓ നന്നായിരിക്കിന്നു ഗ്രാൻറ്റക്കി
അപ്പാ അത് ക അത്പ്പ ആറു ദിവസോന്ന് പറയുമ്പോ ആദ്യം തന്നെ പിന്നെ ആ രണ്ടാത്തൊസ്വം ഇന്ന് ആനേയിലയിണ്ടാവും ഇന്ന് ആനേലം വരൂ ഇവിടെ പ്പൊ ഞങ്ങടെ ഫ്രണ്ടിലെ പറമ്പിലാണ് കെട്ടിയിടനെ ആനനെ രണ്ടാനേ ഉണ്ടാവൊള്ളൂ.
മൂ മൂ
അങ്ങനെ പിന്നെ അതട്ട് നാളെ പകൽപ്പൂരം കാവടി അങ്ങെനെ ഓരേ ഡിസ് സംഭവങ്ൾ ഉണ്ടാവും പിന്നെ രാത്രി ആകുമ്പോ ഗാനമേള ഉണ്ട് മെഗാഷോ ഉണ്ട്
ഗാനങ്ങളെയൊക്കെ വെക്യോ
ആ ഗാനമെളയുണ്ടാവും
രാത്രി
രാത്രി ആരാ രാത്രി ഒര് ഒമ്പത് മണിക്ക് തുടങ്ങും ഒരു പത്തര പതിനൊണി ക്ക് തീർക്കുകയും ചെയും അവര്
ആ ഓ അത്ര അനുമതി ഉള്ളൂ ആ
അത്ര ഉള്ളു എന്ന് പറഞ്ഞാ ഒരു ദിവസം ഗാനമേളെങ്കിൽ ഒരു ദിവസം മെഗാഷോ ഓരോ പരിപാടി ആയിരിക്കും ആയിരിക്കും
ഉം ഉം അമ്പലം അപ്പൊ അടുത്തന്നെയാണോ
തന്നെ ഞങ്ങളടെ രണ്ട് വീട് കഴിയുമ്പോ തന്നെ
ഓ ചാച്ച്
ഞങ്ങ ഇവിടുത്തെ കുഞ്ഞ അമ്പലാണേ അവിടുത്തെ ഉച്ചക് ഉച്ചക്ക് ക്ക് ഉച്ച സമയത്തല്ല അന്നദാന ഉണ്ടാവും ഭക്ഷണം
ആ ഭക്ഷണം ഉം അതിന്നുണ്ടോ ഇ ഇല്ല ഇവിടെ ഉം
തീരണ വരെ ഉണ്ടാവും ആറു ദിവസം ഉണ്ടെങ്കിൽ ആറൂദിവസോം ഈ ഭക്ഷണം
ശരി ശരി ഓരോവിടെരി ഒരിക്കലേ ഉണ്ടാവുള്ളൂ ഒരിക്കല് രണ്ട് പ്രവശ്യം ഉണ്ടാവും ഉം എന്റെ വീട്ടിലാനേ കാണ അത്രേ ഉള്ളൂ
ഒരിക്കലെ ഉള്ള ആ ആ ആ
പിന്നെ അമ്പലത്തിൽ ഉള്ളവർക്ക് മാത്രം.
ആ അങ്ങനെയല്ലേ ഇത അങ്ങനെയല്ല ഭക്തജനങ്ങൾക്ക് പിന്നെ അവിടെ
ഉം ഉം
പ്രദേശവാസികൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അത പത്തു ന്നൂറ് പേര് ഉണ്ടാവൂള കേട്ടോ എന്നാലും. അധികം പേരുണ്ടാവും അത് ഭക്ഷണം കരുത അവര്
ഉം ഉം അത്ര പേര് അങ്ങനെ വരാനും ആവില്ല ഈ അമ്പലത്തിലുള്ള ഒരു. പണിയെടുക്കണം വിരപ്പിക്ക പുറത്തുള്ളവര അങ്ങനെ അടുത്തുള്ള ഇളൊക്കെ വരെവിക്കുംല്ലേ
അടുത്തുള്ളവ വരും അതന്ന് പറഞ്ഞാ ഉള്ളിലേക്ക് കയറിയതുക കൊണ്ടേ. ധംർക്ക് അറിയില്ല അപ്പൊ അത്ര പേര്ണ്ടാവുള്ളൂ കൂടി പോയാ അത്ര പേ നൂറ് വരെ ഉണ്ടാവയുള്ളൂ. എന്നാല തികയായിരിക്കൂലട്ടാ ഭക്ഷണം ബാക്കി വരും എന്നാല് ഇപ്പൊ ഞങ്ങളാെ പോയി സഹായി
അത്രയും അത്രയും കറി ഇതവരി ചുവന്നട്ടുള്ളു നന്നായിരിക്കും
ആഹ്
കാര് നിറയെ വെക്കണുണ്ട് കുറ അവിയല് തോവ അതെല്ലാം വെക്കില്ലേ അതൊക്കെ അതൊക്കെ കുറച്ച്റച്ച് വെ കുച്ചൽ ചോറ് കുറച്ചേതിങ്ങാൻ പറ്റുള്ളൂ.
പി പറ്റുള്ളൂ ആ ആഹ് പിന്നെ ലാസ്റ്റ് ദിവസം ഇപ്പ പായസം ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവല. ലാസ്റ്റവസ്വ പായസം ഇല്ല ത്തം കൊടുത്ത മൊതലാവുല. അവരുടെ ലാസ്റ്റ് ദിവസം മാത്രം മറ്റേ പരിപ്പ് പൈസം അല്ലെ പാലക
ആഹ എനിക്ക് നിങ്ങളുടെ പാലാടേന ഇഷ്ടംട
പാലിടല് ആടപ്രത പ ആഹ് ആഹ്.
ചെയ്യാണ ആഹ് വാങ്ങണ് ല്ലേ
അടപ്രദമന എനിക്കറിയില്ല എങ്ങനെയാണ്. അങ്ങ് മിക്കവാറും മറ്റേ കറുപ്പ് പായസ ഇല്ലേ എന്താണ് പരിപ്പ് പായസ ആ അതെ ഇണ്ടാക്കോളു വീട്ടില്
ഒരിക്കും സ്കൂൾ ആ സ്കൂളിനൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അമ്പൽത്തിക്ക് കഴിക്കാനേ ഉ അപ്പ അന്നദാന അതുകൊണ്ട് അപ്പ തൊട്ട് അടപ്രത പായസം കഴിച്ചത കൊൊണ്ട് അതൊരു ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട്
ഇപ്പോൾ ഉണ്ട് വീട്ടിൽപ്പ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഇല്ലല്ലേ
ഒരിക്ക ഉണ്ടാക്കി എന്റെ ഉമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഒരിക്കെ
ആണ ഈ അടപ്രഥമ എന്ന് പറയുമ്പ പാലട അല്ലല്ലോ അടപ്പ് പ്രഥമം വേറെ
അടപ്രദം വേറെയാണ് അതൊരു അട അടമാരി ഒരു ഒരു എന്താ പറയാ ഒരു വെള്ള കളർമാരി ഉണ്ടാവും അത് വേവിക്കാണ് ആ വേവി ച്ചിട്ടാ ചെയ്യ
ആണ് ആ ആ
അത് പാല്ല് വേഗണംന്ന്
അത് ശരിക്ക് വേകണോ അല്ലെ
ഉം പക്ഷെ അയ്ന്റെ സെറ്റ് ഒക്കെ ഉണ്ട ആയ്ന് പണ്ട് ഇല്ല ഇല്ല സാ സാദാ പാലാണ്
പാൽ
ആ തേങ്ങാപ്പാലല്ലേ ഇതപ്പ ഈ ഈ പാലന്ന ആടപ്പ ഏ പാലടാ
ഉ ആ മറ്റേന്ന തേങ്ങാപ്പാൽ ചിലർ തേങ്ങാപ്പാലും ചെയ്യുവന്ന് തോന്നുന്നു അ അത്ര തേങ്ങാ ഇപ്പഴത്തെ അവസ്ഥയിയില് തേങ്ങാ തേങ്ങടെ വിലയാണല്ലോ
ആ ഇപ്പോളും വില കൂടുതലാണ്
ഇപ്പളും കൂടുതലാണ് ഞങ്ങളുടെ ഇവിടെ വേലണ്ട്
ആ ഇവിടെ നിന്നെ വീട്ടിലള്ളത് കൊണ്ട് ഞങ്ങക്ക് വാങ്ങണ്ട
വീട്ടിൽ ണ്ട തേങ്ങ് ണ്ടല്ലേ എത്ര ഇണ്ട് അപ്പ എത്ര തെങ്ങ ഉണ്ട്
തെങ്ങ് റിയില്ല കൃഷിയിലാണുള്ളത്
കൃഷിയിലാണ് ആ ആ ആ
അവിടെയാണ് അതെ അതെ അതുകൊണ്ട് വാങ്ങിട്ടൊന്നുംല്ല
വാങ്ങിട്ടില്ല ആ ആ വാ
ആഹ് വാങ്ങത്രക്കനെ വെല അറിയില്ലാ പഷെ എന്റെ എന്റെ മു ട്ട്ല് ഒരണ്ടെണ്ണം ഉണ്ടായ്ര്ന്നു പക്ഷെ അതൊരു പേട്യായ്ട്ട് മുർച്ചതാണ് കെട്ടേന്റെ വീട്ട് ളാണ് ഇപ്പള്ളത്
ഇള്ളത് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് നിങ്ങ വിക്കോ ഇപ്പങ്ങനാ തേങ്ങ വിക്കോ ഇല്ലല്ലേ
ർക്ക് കൊടുക്കും അല്ലാണ്ട് നമ്മളായിട്ട് കൊടുക്ക ക്കാൻ നിക്കില്ല്യാ വാണം പർഞ്ഞാച്ചാ അവര്ക്ക്ങ്ങനെ കൊട്ക്കും ഇത്രേ രൂപക്ക് പർഞ്ഞ്ട്ട് വിക്കാനായ്ട്ട് വെക്കാണെങ്കി നറേ വാ ഇപ്പ ഓരോ സമയം സീസണില് നിറയ്ക്കോട്ടോ കിട്ടില്ല ഇപ്പം അമ്മട ആവശ്യത്തിന് മാത്രം ഇണ്ടാവൂ
ആഹ് ആഹ് ആഹ് പിന്നെ
ആഹ് പൂച്ചയാണ്
രീതിയില്
ടീവിലാ
ടി വിയില് സിനിമ വെച്ചാണേ
ഉം കുട്ടിയാ ആഹ്
ഹസ്ബൻ്റിന്ന് പണി ഇണ്ടായില്ല അപ്പ ഞങ്ങക്കീ പാതാർൻ്റ റെഡിയാക്കിട്ട് കുട്ടീനായിട്ടെ ട്ടിന് ആധാർ വേണായിരുന്ന് അങ്ങനെയൊള്ള പിന്നെ ആധാറ് വേണല്ലോ ഇപ്പ റെഡിയാക്കാൻ പോയേച്ചന് രാവിലെ പോയണു ഒരു നല്ല പോ ക്കാൻ ഇപ്പ പന്ത്രണ്ട് മണിക്ക് വ കയറി രാവിലത്തെ ഭക്ഷണം കഴിച്ചു ആഹ് അക്ഷേ പോണേ ല്ല അവിടെ തന്നെ പോണം
അതെ ഇവർക്ക് ഇതിനൊക്കെ നടന്നാ ഒരു ദിവസത്തെ പണിയാണ്
അതാണ് അക്ഷയ പോയി നമുക്ക് താമസിക്കുന്നത് ഇന്ത് അവിടെര്ക്ക്ണ സാറ് ഭയങ്കര സ്ലോയാണ് ന ആള് പയ്യെ പയ്യെ ഇര്ത് പയ്യെ നടന്ന് പോയിട്ട് ഒരു പേപ്പർ എടുക്കും പിന്നെ ചേട്ട് അങ്ങനെ ഇപ്പൊ ഞങ്ങളാണ് ഞങ്ങ രണ്ടാവു പോയ ഉളള് പക്ഷെ ഈ കൊച്ചുള്ള കരണം ആദ്യം കേറ്റിന്നെ ഞങ്ങള് ഒൻമ്പരക്ക് കേറ്റിയിട്ട് പന്ത്രണ്ട് മണിക്കാ തീർ ആഹ് കൊച്ച് സമ്മതി പോച്ചവിട ഓട്ടോ അങ്ങാടി ഇങ്ങ ഓട്ടോ ഓ പേപ്പർ അത് വേണം ഇത് വേണം കരച്ചിരി ഒറക്കം വര്ന്ണ്ട്
ഉം ഉം
ഞങ്ങള് വേഗം കേറ്റി റെഡിയാക്കി തന്ന്
അപ്പോ ഇപ്പ എത്ര വയസായി രണ്ടു വയസായോ? ആഹ് രണ്ട് വയസ് ഇതൊക്കെ വേ ട്ടോന്നൊക്കെ പറയണ കേക്കും ഇപ്പളോക്കെ വേം കിട്ടും ആഹ് അല്ല അവര് ക്കെ വാങ്ങിണ്ടാവില്ല ഫീസ്. ഇല്ല എന്റെ മനസെത്തുമ്പോ ചോദിച്ചൊന്നുല്ല. ഇപ്പ അഞ്ചു വയസായി അവനിക്കപ്പ മൂന്ന് വയസിലാ എടുത്ത് ചോദിച്ചൊന്നുമില്ല
അക്ഷയെ ചെയ്യുമ്പോ പൈസ മേടിക്കുല്ലേ അവര് തോന്നണംല്ലേ അക്ഷയ ചെയ്യുമ്പ പുറത്ത് ഇപ്പ വേറെ വല്ല സഥറത്ത് ഇങ്ങനെ ആഹ് ബാങ്കിന്റെ അവിടങ്ങനെ ഇരിക്കാ അക്ഷയേടെ ആൾക്കാരന്നെ. അപ്പ അവരിച്ച ചേറ് ചാർജ് മേടിക്കും
ഞങ്ങ താലൂക്കിലാ ച് ചെയ്തത് പക്ഷെ താലൂക്കിലൊന്നും വാങ്ങിയില്ല
അപ്പ ഞാൻ ചോദിച്ച് ഏഹ് ചാർജ് എത്രയാവുന്ന്. പക്ഷെ ഇല്ല അത് വേണ്ട ആ കുട്ടിയായത് കൊണ്ടാ തോന്നു. അത് മേടിച്ചരും നൂറ്റി ഇരുപതഞ്ച് രൂപ ഇത് ച്ചിട്ടുണ്ട് അവിടെ
ആഹ് പിന്നെ അതൊരു നാമിനേഷൻ ആക്കി തരുമ്പളും ത്തവാങ്ങൂര്
വാങ്ങുവല്ലേ?
ഓ അതിനും വാങ്ങും എനിക്കും വാങ്ങീട്ട്ണ്ടായ്ര്ന്നങ്ങനെ നൂറ് രൂപ അങ്ങനെ വാങ്ങീട്ട്ണ്ടായ്ര്ന്നു എനിക്ക് ശെരിയാക്കാൻ
പിന്നെ നമ്ക്കിത് മറ്റേ ലാമിനേഷൻ ചെയ്യുമ്പ എമൗണ്ട് കൂടും പിന്നെ വേറെന്ത് കൃഷിയാ ഉള്ളവ്ടെ തെങ്ങ് മാത്രാെള്ള വീട്ട്ല്? ഹസ്ബന്റെവ്ടാ?
ഇല്ല വേറെ ന്ന് വെച്ചാ ഇത്ണ്ട് ഏം ചോളം
ആ ചോളാെ എങ്ങനാ
മ്മ് അത് കണ്ട് ഇണ്ട്. ഞാൻ പോയിട്ടൊന്നുല്ലങ്ങനെ ആഹ് അത് അതിന്റെ സീസ ഈ ടൈമിലെടുക്കും. മെയിനായിട്ട് ഇതറിയാ തേങ്ങള്ളതറിയാ. പിന്നെ മാങ്ങ
അ വല്യ പറമ്പാണാ?
അതെ
വല്യ പറമ്പാണാന്ന്?
അതെ അതെ
അ അ അ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയ അ വിടെ നല്ല വെയിലാണല്ലേ ഇപ്പൊ രാവിലെ നല്ല മഴയുണ്ട് ഇ ഇപ്പോ കിളിച്ച്ക്കണ്ട്
ആ ഇവിടെ മഴയൊന്നുമല്ല കാറ്റായിരുന്നു പക്ഷെ രണ്ടു ദിവസം ഇന്നലെ ഇന്നലിം ആ വെയില് ഇന്നും വെയില്
ആ അപ്പൊ ഇന്ന് അലക്കല്ലാം കഴിഞ്ഞോ രാവിലത്തെ ഹലോ
ആഹ
രാവില രാവിലെ അലക്കെല്ലാം കഴിഞ്ഞാണ്
രാവില
അലക്കും അലക്കെല്ലാം കഴിഞ്ഞാന്ന് രാവിലത്തെ പണി
ആ കഴിഞ്ഞു കഴിഞ്ഞു
കഴിഞ്ഞോ ഞാനെ കുറച്ചു കഴിഞ്ഞട്ട് വിളിക്കാട്ടെ ഒരു കോള് വന്നണ്ടേ ശരി